ഹലോ ആ ചേച്ചിയെ ഏഹ് ആഹ് ഉ എന്ത്‌ പറ്റി തെരക്കായി പോയോ
ചാരി ച്ചായിരുന്നു
ഏഹ്
ഞാനേ
ആഹ്
ഞാനൊരു സിനിമ കണ്ടപ്പോ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു താങ്കളെ കുറിച്ച് ഇങ്ങനെ ആഹ ആ ഈ ആശുപത്രികരുമായിട്ട് ന്റെ കുറിച്ചൊക്കൊള്ള സിനിമ കണ്ടപ്പത്തേക്ക് അതെ
ശരിയാ പറെ ആ പിന്നെ സിനിമ എന്താ സമയില്ലെങ്കിലും കാണുന്ന ഒരു സാനാണ് സിനിമ സിനിമയ സിനിമെ സീരീസും അങ്ങനെ എ അങ്ങനെ എറങ്ങുന്ന പടം കാണണം അങ്ങനെയല്ല തിയേറ്ററിൽ പോയി കാണുന്ന അങ്ങനെയൊന്നുമില്ല
ഉം
ഫോണിലാ അങ്ങനെ ഭാഷ വ്യത്യാസം അങ്ങനെയൊന്നുല്ല എല്ലാ ഭാഷേലും കാണും ഏത് ഭാഷയാണേലും പ്രശ്ന ഇല്ല സിനിമ നല്ലായിരിക്കണംന്നേ ഉള്ളു
ആഹ നീ അവസാനങ്ങണ്ട സിനിമയേതാണ്
തിയേറ്റർലാ തീയറ്ററിൽ പോയി കണ്ടത് അവസാനം എന്താ തിയേറ്ററില് ലോകേ ണ് ന്ത തോന്നുന്നുണ് ണ്ട് അവസാനം കണ്ടത് അത് കഴിഞ്ഞിട്ടും കണ്ടാ ലോക ആണോ ആ അതേന്ന് തോന്നുന്നു തിയേറ്ററിൽ പോയ തന്നെ മറന്ന് പോയി ആ
സമയത്ത് രണ്ട് പ്രാവശ്യം കണ്ട് ലോക പിന്നെ അങ്ങനെ വെറുതന്നെല്ലാം ഓട്ടിട്ടി ഏത് സിനിമ വന്നാലും ഒ ടി ടി വരു അല്ലോ പിന്നെന്തിന
ആഹ നമ്മളതെ ഞാനും അതെ ഒ ടി ടി ഉം ഇപ്പാണെ സമയം കിട്ടുന്നില്ല സിനിമാണ് പക്ഷെ ഞാൻ സീരീസൊക്കെ ഓരോ എപ്പിസോഡ് വെച്ചൊക്കെ ഒരു ഇരുന്ന് കാണും
ഓ പക്ഷെ ഇത് കണ്ടിരുന്ന നമ്മളിങ്ങനെ അതിന്റെങ്ങാടന്ന ന ലയിച്ചു പോകും അതാണ് ഞാനൊക്കെ ഇര്ന്ന് പോകും പിന്നെ അതെന്തായി അതെന്തായി എന്നൊക്കെ പറയണള്ള ഇതാണ് ആഹ്
തിങ്ങനെ മം സീരീസ് ക്കെ ഞാൻ അടുത്ത സീസൺ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സീരീസ ഒക്കെണ്ടാകും അപ്പ അതൊക്കെ ആവുമ്പം സമയില്ലാന്ന് പറഞ്ഞ് മാറ്റിക്കാൻ പറ്റില്ല ഒരു എപ്പിസോഡ് വരുമ്പോ വരുമ്പോ കാണും
ആഹ ഞാനും അങ്ങനെന്നെയാണ് ഒരു ത്രില്ലർ പോലത്തെക്കെ ഭയങ്കര എന്താണ് നമുക്കിങ്ങനെ കോരിച്ചൊരിപ്പിക്കുന്ന ഒരു ഒരു കാര്യം കാണണം കാണണം എന്നൊക്കെ പറയ് ചില സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനത്തേക്കാ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ നിർത്തും ആകാംക്ഷയാക്കിയിട്ട് ഇന്റെരെസാണ് അങ്ങനെ ഇഷ്ട കോമഡി ഞാൻ മാത്രല്ല ഇങ്ങനെ കണ്ടുപിടിക്കുക ഏർ അങ്ങനെയൊക്കെയൊള്ള ചിത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാ നമ്മളെ കാർട്ടൂൺ പോലെത്ത സിൻമക അത് ഭയങ്കര ഇഷ്ടമാണ് എ വൺ പീസ് വൺ പീസ്ന്റെ
വൈബ് അനിമി ഒക്കെ കാണുവോ? പറയണ്ടേ പറയണ്ടേ. എങ്ങനെക്കെ പറയണ്ടേന്ന് ആദ്യ ഇതെ ഇതൊക്കെ പറയ
അയ്യോ അതൊക്കെ ഞാൻ നിർത്താ അത് ര ന്നാമത് ഇത് ഇറങ്ങിട്ടില്ല ഇന്റെ കണ്ടില്ലേ? ഞാനപ്പ തന്നെ തിന്നേന് ആഹ്. ട്ട
വൺ പീസ് അനിമിയ അല്ലെ കാണുന്നത് ചേച്ചി.
അല്ല സാധാ, മറ്റേ സിനിമ അത് അതിൻ്റെ
ആഹമ് ഉം ഞാ അതല്ലേ ഞാൻനി അനിമി എനിക്ക് അനിമകാണാന ഇഷ് ടം. ഞാൻ അല്ലാത്തത് ഇല്ല, ഉം അല്ല ഞാൻ വൻണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാനിങ്ങനെ വേറെ കുറച്ച് റ്റെ അനിമി, അറ്റാക്ക് വൺ, ടൈറ്റൻ ബീമൻസ് ലയർ, ലീ വീഡ്സ് അങ്ങനെ
ഇത് അങ്ങനെയല്ല.
എനിക്ക് ജാപ്പനീസ് കേക്കാൻ ഭയങ്കര ഇഷ്ടാണ്, അപ്പം
ജ് കേക്കാൻ ഭയങ്കര ഇഷ്ട എനിക്ക് മനസ്സിലാവ എന്ന എതില ആ ഇന്ത്യടെ ആ ഇംഗ്ലീഷ്. ഇത് സത്യാട്ട് വെച്ച സിലാവുല്ലെ എ ഏ ചെലത് ക്കെ കാണും.
എനിക്ക് മനസ്സിലാകത്തൊന്നുമില്ല പക്ഷെ എനിക്കത് കേൾക്കാൻ ഇഷ്ട.
ആണല്ലേ എനിക്ക് കേക്കാൻ മനസിലാകാത്തോണ്ട് ഇഷ്ട ആണോ, അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ഒ ഒര് ഭാഷ ഇഷ്ടപ്പെട്ട് പഠിക്കാന്ന് പറയുമ്പൊത്തേക്കും. പഠിക്കാനല്ലേ ഒരു ആഗ്രഹം തോന്നിയാലല്ലേ ഇത് നമുക്കിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാ ട്ട് അത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്നത് പറയാൻ പറ്റും, ഇപ്പൊ ജാപ്പനീസ് ഒക്കെ പറയാൻ പറ്റുവായിരിക്കും ഇനി. കേട്ട് കേട്ട് ഒര് ഇത് ഒരു അവസരം കിട്ടിയാല് ഇപ്പ ചെ പല്ലൊക്കെ പോയപോലെ.
അയ്യോ, ജപ്പാനിൽ പോകാൻ ഒരു അവസരം കിട്ടിയ ഉറപ്പായിട്ടും പോവും.
ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എവിടെങ്ങ ടൂർ എങ്കിലും പോയിട്ടു
ഞാനോ എപ്പ ഞാൻ ഇന്ത്യക്ക് പൊറത്തോട്ട് എവിടേക്കും പോയി ഇന്ത്യലും തന്നെ മരിയാക്ക് പോയിട്ടില്ല പിന്ന്യാ.
ആഹ് ഞാനും പോയിട്ടില്ല, ഞാ എർണാ ആ ഞാനീ ഈ എന്റെ ഏരിയ വിട്ട് വേറെ ഒരിടത്തേക്കങ്ങട് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോ പലരും വിളിക്കുമ്പത്തേക്ക് എനിക്ക് അവര്ക്ക് സ്ഥലപ്പേരൊക്കെ പറയുമ്പത്തേക്കും എനിക്കറിഞ്ഞൂടാ. പിന്നെ ആ ശെരി അവിടെ ഉള്ളേ എന്നൊക്കെ മ് ഉം അറിയത്തില്ല പോണം, പോണോന്നുണ്ട്. ഇന്നെ ഓരോ നമ്മടെ കേരളം തന്നെ ഒന്ന് കാണണോന്ന് ആദ്യം ഒരാഗ്രഹോണ്ട്. അന്നിട്ട് വേണ്ടേ പുറത്തേക്ക് പോകാനായിട്ട് നമ്മടെ ഇവിടു ത്തെ ഭംഗി അറിയാതെ നമ്മ പൊറത്ത് ഭംഗി കണ്ടിട്ട് എന്താ കാര്യം ഒള്ളത്. ഈ തിരുവനന്തപുരം കാസർഗോഡ് വരെ എല്ലാരു അ എല്ലാ നമ്മുക്ക് നമ്മുടെ ഈ സംസ്ഥാനങ്ങളിലും പോയി
മ്
പോണോ
ശെരിയ.
അതെ അതൊക്കെ ഒരു കാര്യാണ് നടന്ന് കിട്ടിയാ കൊള്ളാ. ചെല എന്തോരും പേരല്ലേ ഇപ്പ പെൺകുട്ടികൾ തന്നെ എന്തോരം പേര് പേരാണിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോണത് സഞ്ചരിച്ചു പോണത് അതും ഹാ ബൈക്കിലൊക്കെ
എല്ലാരും ഇപ്പേ വേറെ ലെവലാണ് പക്ഷെ അതിനരു ധൈര്യവും വേണം പിന്നെ കൊറച്ച് റിസ്ക് ഇണ്ടല്ലോ ഈ പരിപാടി ച്ച് നമുക്കൊട്ട് സേഫ് അല്ലല്ലോ ഇപ്പം നമ്മക്ക് ആ ഒരു ധൈര്യവും വേണം സമയവും വേണം പിന്നെ അങ്ങനെ നമുക്ക് ഇപ്പം കുറച്ചു ദിവസൊക്കെ പോകാനാണേല് അതിനുള്ളൊരു സാഹചര്യം കൂടെ വേണ്ടേച്ചി. പറഞ്ഞ എല്ലാർക്കും ഒന്നും വീട്ടീന്ന് അങ്ങനെയൊന്നും പോകല് നടക്കേല. നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോ നമുക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊക്കെ
നടണം. ഇന്ന അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മനസ് അത് മറക്കരുത്. അതാണ് ഞാനൊക്കെ പോകണ്ടാന്ന് വിചാരിച്ചാ പോകണ്ടാന്ന. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മള് ചാടണം. പക്ഷെ അതിനുള്ളൊരു പോകാനുള്ളൊരു മൂളൽ അല്ലെങ്കി പൊയ്ക്കോന്ന് പറയാൻ ആൾക്കാര് വേണോട്ടാ. അതും വേണം അല്ലെങ്കി ആർക്കും താല്പര്യം ഇല്ലാതിരിക്കുമ്പോ നമുക്ക് അങ്ങട് പിൻവലിഞ്ഞു പോകും. അതിനെന്താ പൊയ്ക്കോ അല്ലെങ്കി താങ്കൾ അങ്ങട് പൊയ്ക്കോന്ന് പറയുമ്പോത്തേക്കും ആ
ആ വീട്ടിലൊക്കെ സപ്പോർട്ടാണ് പിന്നെ വീട്ടിലൊക്കെ സപ്പോർട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ടെങ്കി നമുക്ക് ധൈര്യായിട്ട് പോവാലോ.
അതെ അതെ അതെ
ഉം
ഇല്ലാത്തപക്ഷം നമുക്ക് പോവായിരുന്നു. എല്ലായിടത്തും പോണം അല്ലാതെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് ഇവിടെ എവിടെയും പോയിട്ടില്ലാന്ന് പറയുമ്പഴത്തേക്ക് എന്തിനാ ജീവിച്ചേന്നായി പോവും. വെറുതെ പണിയെടുക്കാ. ഭക്ഷണം കഴിക്കാ. വീട്ടിലിരിക്കാ എന്തിനാ അങ്ങനെ ഇത്ര അതെ ദൈവം ഇത്രയും കാര്യങ്ങള് വീട്ടില് ഇവിടെക്കെ ഇണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും കാണാതെ വീട്ടില് ഇരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു പണിക്കും പോയി പറഞ്ഞാരെങ്കിലും എന്ന് നമുക്കന്നെ പിന്നീടൊന്ന് തോന്നും. പ്രായത്തിലൊക്കങ്ങട് ഈ ടൈമിലാ പിന്നെം നമ്മ
ജോലിക്ക് പോവാൻ തുടങ്ങി കഴിഞ്ഞപ്പെ ഇങ്ങനെ ഒരു ലൂപ്പില് പെട്ടത് പോലെയാ. ഉം
അതാദ്യം ഉണ്ടാവും പിന്നെ അത് മറക്കും ആദ്യം നമ്മ കേറുമ്പോ നമുക്ക് എവിടെയും എറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടു മൂന്നു വർഷം ന മുക്ക് ഏതായാലും അവിടെത്തന്നെ പിടിച്ച് നിക്കണം. അല്ലെങ്കി നമുക്കത് കുറച്ചും കൂടി വേറെ നല്ലൊരു വേ സ്ഥാനത്തേക്ക് കയറ്റം കിട്ടൊള്ളൂ. അപ്പ അത് ഒന്ന് നോക്കീട്ട് പിന്നെ ഒരു അവസരം കിട്ടുമ്പോ അത് വിട്ട് കളയരുത്. നമുക്ക് വേണ്ടിയും നമ്മൾ ചെലവഴിക്കണം. അത് ഇതാണ്. വേ പിന്നാ ജീവിച്ചിരുന്നതോണ്ട് കാര്യല്ല. ഏതായാലും നമ്മള് ജീവിച്ചിരിക്കുന്ന ആരും അറിയാനൊന്നും പോണ്ല. ഇപ്പ സിനിമാ നടന്മാര് ഇവര് ഞാൻ വിചാരിക്കും സിനിമ നടന് നമ സലിം കു മാറ് ഇവരൊക്കെല്ലാവരും ഓർക്കുന്നുണ്ട്. നമ്മളെക്ക ആര് ഓർക്കും എന്നോർക്കൂല്ലേ
ആരോർക്കാനാ. ഇപ്പൊ വേ വേണ്ടപ്പെട്ടവരന്നെ കൊറച്ച് കഴിയുമ്പോ മറന്നു പോവും. ഒറപ്പാ
അതെ മറന്നു പോവും. ന അല്ല നമ്മളെന്നെ നമ്മടെ വേണ്ടപ്പെ അത് പോലെ ഏറ്റവും നമ്മൾ ആത്മാർത്ഥമായിരിക്കുന്നവരാണ് മരിച്ചു പോകുമ്പോത്തേനും നമ്മൾ എടക്കെങ്കിലും എപ്പഴെങ്കിലും ഒന്ന് ഓർക്കണത്. അല്ലാത്തവരൊക്കെ നമ്മെ ഓർക്കുന്നുണ്ടോ ഇല്ല. ആ ടൈമില് അവരെ ഓർക്കുമ്പോ ആ ഈ ചേട്ടൻ ഉണ്ടായല്ലേ ആ സമയത്ത് എന്ന് ഓർക്കത്തൊള്ളൂ.
ഉം പയ്യെ പയ്യെ എല്ലാം മറന്നുപോവും.
അതെ. ലൈഫങ്ങനെയാണ്. ഏ മരിച്ചാ പിന്നെ ഇല്ല. ലൈഫ് ആരാ മരിക്കുന്നിടത്തോളം സന്തോഷത്തോടെ ഇരി ക്കാ. ഹാപ്പി ആയിട്ട് ജീവിക്ക എ നമ്മളെന്താണ് അതെല്ലാങ്ങട് പ്രകടിപ്പിച്ചും ഇതാണ് ആഘോഷിച്ചിട്ട് നിർത്ത് ജീവിക്ക സങ്കടങ്ങള് വരും സന്തോഷവും വരും അത് അങ്ങനെ കേയറ്റ കേറ അതാ ജീവിതം അതിലൊന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ലൈഫ് ആവണത് അത്രള്ളൂ ജീവിതാവണം
എന്നിട്ട്
അതെ
അയ്യോ ഉം
വിധിക്ക
എന്തോ
എങ്ങനെ സാധിക്കുവൊ രാ എനിക്ക്
ഏ എന്നാ പറഞ്ഞെ കേട്ടില്ല
എല്ലാരും പഠിച്ചോണ്ടും കൂടി ഇരിക്കണന്ന് പറയേ ചിലവര് ജീവിതൊക്കെ പഠനത്തിനും ഒരു ഇടവേളയില്ല അത് നമുക്ക് എത്ര ഹ കാലം വരേ അല്ലെ മരണത്തോളം നമുക്ക് അതും കൂടെ കൊണ്ടാവുന്നൊരു സാ എത്ര വേണെയെങ്കിലും പഠിക്കാം
അതെ നമുക്ക് പുതിയത് പുതിയതായിട്ട് പഠിക്കൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടല്ലോ ഓരോരോ ഇൻട്രസ്റ്റ് ഇങ്ങനെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാം
അതെ അതെ
ചേച്ചി ബേക്ക് ചെയ്യോ ബേക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ബേക്ക് ചെയ്യുന്നയോ ക്രാഫ്റ്റ് ചെയ്യുന്നയോ അങ്ങനെ എന്തെങ്കിലും ആ
കരാമൽ പുഡ്ഡിംഗ്ങ്ങൊക്കെയാണ് ഞാന ഉണ്ടാക്കണത് കൂടുതലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണണ്ട് ബേക്കിംഗ് എന്തെങ്കിലും ഇടക്ക് ഇണ്ടാക്ക ഇണ്ടാ
ഉം ഉം ഉം എനിക്കിന്ന് ബേക്കിംഗ് ഒക്കെ പ്രോപ്പർയിട്ട് പഠിക്കാന്നൊക്കെ ഉണ്ടായി അല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊറെ കാര്യങ്ങളുണ്ട് പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കണ കുറെ സ